ഹലോ കേക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട് എന്തൊക്കെ വിശേഷം? നല്ല
അലഹംദിലിള്ള നല്ല വിശേഷം പിന്നെ എന് പരുവാടി എന്താ പരുവാടി പ്രത്യേച്ചൊന്നൂല്ല കുട്ടികളങ്ങനെ കാത്തിരിക്കന്നുണ്ട് സ്കൂൾ- വരാനായാലോ ആഹ് ഇസ്കു നാല്മണിക്ക് നാല്മണിടെ മുന്നേ വരും
ഉം ചായും കടിയൊക്കെ ഇണ്ടാക്കി കാത്തിരിക്ക
ല്ലാ കടി ഓൾറെഡി ഇവിടെള്ളത് കൊടു കൈതര്ച്ചൊ
ആഹ്
ഉം ബേക്കറിണ്ട്. ഉം പിന്നെ എന്താ നിങ്ങളെ വിശേഷം മഴയുണ്ടോ നിങ്ങളെ നാട്ടില്
എങ്ങനേ
മഴയുണ്ടോ നിങ്ങളെനാട്ടില് ചോയ്ക്കാ
ഇല്ല മഴ ഇന്ന് കൊറവാണ്
ആഹ് ശരി
ഒക്കെ ഉണ്ടായ്നു ഇപ്പൊ വെ വെയിലുണ്ടായിനു ഇപ്പം വെയിലാറും ചെയ്താണ്
ആഹ് ആഹ് ഇവിടെ നല്ല വെയില
ആഹ്
ഉം മ് കളൊക്കെ സ്കൂള്പോയിട്ടുണ്ടാവ് ല്ലേ
ആഹ് ചോറൊക്കെ കഴിച്ചിലേ
ചോറോക്കെ വെച്ചു ഒറ്റക്കല്ലേ ഒറ്റക്കാവുമ്പൊ ഇങ്ങനെ
ഉം ഇന്റെ ചൊറ് കഴിക്കലൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടെള്ളൂ പാത്രം കഴകിയൊണ്ടിരിക്ക ഇന്ന് വേകിയൊ
ഉം ഇന്ന് എന്താ ഇത്രയും വൈകിയേ
നേര്ത്തെ കുളികഴിഞ്ഞപ്പൊ അപ്പൊ കൊറച്ചേരവിടെ ഇരുന്നു ഫോവിളിച്ചു ഇട്ട്
ആഹ് അതെ ഇന്നട് ഇന്നട്ട് വേറെന്താ വിശേഷങ്ങള് പിന്നെന്താ പിന്നെ കൊറപ്പൊന്നൂല്ല അങ്ങനെ പോണ് ഇണ്ട് ഉം നല്ല മഴ ന നല്ല നല്ല കാറ്റും ഫുഡ്ഡ് സാധാ ചോറ് ഭയങ്കര കാറ്റ് അപ്പൊ ഇങ്ങനെ തന്നെ തെങ്ങും കഴുങ്ങ്വാണ് ഇഷ്ടം പോലെള്ളത് അപ്പൊ അയ്ന്റെ ചോട്ടില് ഇങ്ങനെ ഔടെ ഇങ്ങനെ വന്ന് നിക് ക്കാണ് കാറ്റും കണ്ട്
ആഹ് കുട് ട്ട്യാളെ വണ്ടി എർങ്ണോട്ത്ക്ക് റങ്ങുന്ന ഇടത്തേക്ക് പോണ്ടിയെരും ല്ലേ
അല്ല കുട്ട്യേള്ന്നാ വ്ടന്റെ അട്ത്ക്ക് വരും
എ എ ഏ
ഉം
ഹെ ഹേ പിന്നെ എന്താ?
പിന്നെന്താ അങ്ങനെ പോണുണ്ട് കൊഴപ്പൊന്നുല്ല നിങ്ങളുടെ മാപ്പിള ഉണ്ടവിടെ? ആഹ ആ ആഹ് ശരി. വീട്ടു പോക്കില്ലേ?
ആഹ് പോവലുണ്ട്.
ആഹ ആ
ഇന്ന് എന്താ മീൻ ഇണ്ടായിന്നോ?
മീനല്ല ചിക്കൻ ഉണ്ടായിരുന്നു.
ആഹ
ഉം ആ അങ്ങനെ മീൻ ആവുമ്പോ കൊച്ചു മക്കൾക്കെ സ്കൂളിൽ കൊണ്ടാവാൻ പറ്റില്ലല്ലോ? അപ്പം ചോറും കൂട്ടാനും സ്നാക്സ് ഒക്കെ കൊണ്ടു പോണം.
ഉം ഉം പ്രൈവറ്റ് സ്കൂളാണ്.
ഉം അങ്ങനൊക്കെ
ഉം എത്ര മക്കളാണ് ആ മൂന്നാളും പോവ്
പോണ് ഇല്ല രണ്ടാളാ പോണൊള്ളു ചെ ആ ചെറിയാൾക്ക് രണ്ടര വയസ്സ് കഴിഞ്ഞ്
ആ ആ ഒറങ്ങാണോ
ആ ഓൾ ഒറങ്ങിയ സമയത്തെന്നെ ഇപ്പ ഏയ് ഉച്ചക്ക് ഒറങ്ങുലാ നമ്മള് ഉച്ചക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉം രാത്രി ഉച്ചക്ക് ഉറങ്ങിയ ഉച്ചക്ക് ഉറങ്ങിയാലോ ഉറങ്ങിയിട്ടില്ലെങ്കി രാ ത്രി ഉറക്കല്ല.
ഏ ഒറക്കം കുറവാ
ഒരു നാല് മണിക്കൂറ് അയില് കൂടുതല് ഒറ ക്കം ഇല്ല
ഏ അങ്ങനെയണോ എനിക്കിപ്പോ പൊതുവേ ഉറക്കം കി ട്ടായെ ആണ് ആണ് രാവിലെ എണീക്കാ വൈ ക്കൂല ചില ദിവസം പിന്നെ എനിക്കല്ലാതെ കോല ഇ ല്ലല്ലോ ന്ന് വിചാരിച്ചിട്ട് എണീക്കണതാണ്.
ഉം ഉം മക്കള ക്കണ്ടാവുമ്പോ പി
ഉം ഉറക്കം തികയാത്ത പോലെ തോന്നും അല്ലെങ്കിൽ ഇനിപ്പോ അങ്ങനെ തന്നെയാരുന്നു എന്താ ഒറക്ക ക്കം വലിയ ആവശ്യല്ലാത്ത പോലെയാര് ന്നു ഇതൊരു ച എങ്ങനെ കഴിക്കണ പോലെ ഇപ്പൊ ഉർക്കം തികയണില്ല
പിന്നെ പൊതുവെ എന്താ ച്ചാല് നമ്മക്ക് അപ്പൊ ഒരു മക്കളൊക്കെ പോയാ പിന്നെ നമ്മള് ഒറ്റക്കല്ലേ അപ്പൊ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ എന്താ എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി നോക്കും. അങ്ങനെ സമയം കഴിക്കും പിന്നെ പകല് ഉറങ്ങിയാല് ഒന്നാമ ത് തടി കൂടും കാ കൂടുന്നുള്ളവര് ഇതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഉറങ്ങി ശീലായി കഴിഞ്ഞാ പിന്നെ എപ്പോളും ഉറങ്ങേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ പാടായിട്ട് പിന്നെ രാത്രിക്കാണെങ്കി പറയാനില്ല രാത്രി പിന്നെ മാപ്ല ഒക്കെ വുള്ച്ചിന്നെ കടക്കുമ്പെ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആവും പിന്നെ അങ്ങനെ ഒക്കെ ആഹ് അതാണ് അസുഖങ്ങള് വെരും പക്ഷെ ഒറക്കം വരാതിരിക്കുമ്പ എന്താ ചെയ്യാ ഞാന് ഞാന് ഒറങ്ങി ഒറങ്ങിയപ്പെ ന്റെമ്മെ ഒക്കെ പറയണ്ടായിര്ന്നു. കല്ല്യാണം കഴിഞ്ഞോ, അനക്ക് ഉറങ്ങാന് അവിട തെരാവൂലെ തോന്ന്
ഹ് ഹ് ഹ് ഹ് റുക്ക്ള്ള ആളേനി അപ്പൊ
ക്ക്ള്ള ആളേയിരുന്നു.
ആഹ്
ത്താളായിര്ന്നു ഞാന്. പക്ഷെ, ഇപ്പൊ ഒറക്കം കിട്ടാഞ്ഞിട്ട് പോയി. ഉം
പിന്നെ എന്തെക്കെ?
പിന്നെന്താ പിന്നെ അങ്ങനെ പോണിണ്ട്. കൊ ഴപ്പൊന്നുല്ല.
ഉം കുട്ടിള് വരുമ്പോഴേക്ക നാ ഇണ്ടാക്കലൊന്നുല്ലേ ഒന്നും കടിള്
ഇണ്ടാക്കും. ഞാൻ അധികം ഇണ്ടാക്ക്ന്നെ ചെയ്യാ. എടക്കെപ്പെയെങ്കിലും ഇങ്ങനെ ബേക്കറി ഹ് എടക്കെപ്പെയെങ്കിലും ഇങ്ങനെ ബേ എന്തെങ്കിലും ഒപ്പിക്കും
മ്ഹ് മ്ഹ് ഞാനും അങ്ങനെ തന്നെ ബേക്കറി വാങ്ങിയത് ഇണ്ടെങ്കില് അത് കൊടുക്കും കേക്ക് ഒക് കേടു വന്ന് പോവൂലേന്ന് വിചാരിച്ചിട്ട്
ഞാനിപ്പോ കൊറച്ച് അമ്പഴങ്ങ അപ്പ അമ്പാഴങ്ങേൻ്റെ അച്ചാറ്ണ്ടാ
ഏഹ് ഏഹ് എവിടുന്നാ ആഹ് ആ അച്ചാറൊക്കെ ഇടുവോ
പിന്നെ
ഏഹ് എല്ലാ അച്ചാറിടോ
ഞമ്മൾ ഒരു വിധള്ളതൊക്കെ നോക്കി നോക്കും അച്ച് അച്ചാറിന്റെ പ്രേമിയായിരുന്നോ ഇല്ല ഇല്ല ഞങ്ങൾ അങ്ങനെ കേടു വരാൻ മാത്രള്ളത അങ്ങനെയൊന്നും ഉണ്ടാക്കൂലല്ലോ
ആ ഇൻ്റത് പെട്ടെന്ന് കേടുവരും ഞാൻ ഇണ്ടാക്കിയാല് ചിലരുണ്ടാക്കിയാൽ അങ്ങനെ തോന്ന ഉ
എന്താ ഈ ഇട്ട് വെക്കണ പാത്രം
അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് വെയില
ആഹ അതേ മാതിരി പിന്നെ നമ്മള് മാ മാങ്ങി ഇതൊക്കെ ഇടേണെങ്കില് ആ മാങ്ങി ഇതൊക്കെ ഇടണെങ്കില് അ നന്നായി തുടച്ചിട്ടെ മറ്റ വെള്ളം കളഞ്ഞിട്ടിട്ടാലും എന്തന്നാ എന്താവൂല പിന്നെ ഞാനൊക്കെ.... അഹ് എന്താ കേടു വരാതിരിക്കാനൊക്കെ നല്ലെണ്ണ നല്ല
ഉം ഉ ഉം ഉ അങ്ങൻത്തന്നെ ചെയ്യല് ഞാനും പക്ഷെ ചിലരുണ്ട് വെള്ളം ഒഴി ക്ക വരെ ചെയ്യും അയ്ക്ക് നല്ല പുളി ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇന്നിട്ട് പോലും ഓലത് കേടു വരാതെ കണ്ടിട്ടുണ്ട് ചിലർ തൊക്കെ ആഹ ചുടുവെള്ളം ആണെങ്കിലും എന്തായാലും വെള്ളത്തി കണ്ടൻ്റാണല്ലോ ചുടുവെള്ളം ഞാനു ആഹ ഇങ്ങനെയൊക്കെ ചെയ്തപ്പൊ ഇന്നട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്ണ് ഒര് തുള്ളി ഇണ്ടാക്കിട്ട് ഫ്രിഡ്ജില് വെച്ചപ്പൊ അപ്പൊ കൊഴ ഇപ്പ വെല്ലാതെ കേടുവര്ണൊന്നുല്ല്യ ഒ അല്ലെ ഫ്രിഡ്ജിൽ വെച്ചാലും കേട് വെര്ൽ ഇ
ആ ആ ഞാൻ എന്താ വള്ളം ചു ട് വള്ളം പാരും കാരണം ഞമ്മക്ക് കൂട്തെലും പ്പ കുളിയൻ മക്കളാണെങ്കിലും നന്നായിട്ട അച്ചാറ് കഴിക്കും അപ്പൊ അവർക്കും ഈ പുളി ഇത്ര ചെറുപ്പ ത്തിലന്നെ നല്ലതല്ലോ പറഞ്ഞ ട്ട് കെറച്ച് ചുടു വെള്ള ഒയിക്കും
ആഹ് ആഹ് ആഹ
ആങ്ങനെ ഉണ്ടോ ഇവിടെ കേടു വരിലന്നുമല്ല ഇവിടെ പിന്നെ എന്താണ് ഏ മക്കള് ചെലപ്പോ ശ്രദ്ധല്ലാതെയൊക്കെ എടുക്കണ കയ്യി കയ്യിലൊക്കെ ചെലപ്പോ ഓല് ഒരാള് കയ്യില്എടുത്തിട്ട് വേറൊരാൾ ഒരു കയ്യിലെടുതിട്ട് അങ്ങന ഇതാകുമ്പോക്കെ അങ്ങനൊക്കെ ഇണ്ടാവലുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലാതെ നമ്മള് ഇട്ട് വെച്ച നമ്മള് തൊടാതിരുന്നാ കൊറച്ച് ദിവസം ഇരിക്കും
ആഹ എത്ര ദിവസം കഴിഞ്ഞിട്ട്ങ്ങള് ഉപയോഗിക്ക
ഞാന അങ്ങനെ മക്കള് ക പോകയിഞ്ഞ അത് ചെലപ്പോ ഒരാഴ്ചന്നെ അങ്ങ് തീരും പക്ഷെ ഞാന് അവര്ക്ക് കാണിച്ചു കൊടുക്കാം ണെങ്കില് നമ്മള് ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസ ഒക്കെ വരും ടൈമ എടുക്കും ആഹ അങ്ങനെയൊക്കെ എടുക്കും ആ അപ്പൊ ന ലോണം ആവും എന്താ പറ നമ്മള് അപ്പംസാധനത്തിന് നല്ല ഉപ്പും പുളയൊക്കെ പിടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്ന അതിവൈ കൈപ്പക്ക
കൈ്പപ്പക്ക എങ്ങനെ ഇടല്ല് ഞാൻ നപ്പ കൈപ്പക്ക ഇട്ട് വച്ചിട്ടുണ്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടാണ്
ആഹ ഞാന് ഞാൻ കയ്പ്പക്കെ പൊരിച്ചെടുക്കല്ലേ അയ്യ ഞാന് കയ്പ്പക്ക ഒക്കെ വെറുത എന്താ ഒന്ന് ഏ വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയും
മ് മ്
ന്ന്ട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അയിന് പിന്നെ ഞമ്മള് പ്പോ എന്താ നന്നായ്റ്റ് വെള്ളം ഊറ്റി കളഞ്ട്ട് പിന്നെ ഏ സാധനങ്ങളൊക്കെ ഇട്ട്ട്ട് അയ്ന്റെ മറ്റേ അച്ചാറിന്റെ ഇൻഗ്രീഡിയൻസൊക്കെട്ട് ശെരിയാക്കീറ്റ് ലാസ്റ്റ് കൈപ്പക്കടും ഇപ് പിന്നെ ഞാന് കൈപ് പ്പക്കണ്ടാക്കും എങ്ങനേച്ചാ കൈപ്പക്ക വെർതെ ഉപ്പും മൊളകൊക്കെട്ട്ട്ട് ഒന്നും ങ്ങട്ട് വേവിച്ചെട്ത്ത്ട്ട് പിന്നയ്നെ മസാല ആക്കിറ്റ് ഒന്ന് ഇങ്ങനെ പൊരിച്ചെട്ക്കും അതും നല്ല ടേസ്റ്റാണ്. ആഹ് ഞമ്മളെ കൊ പോളിഫ്ലവറൊക്കെ പൊരിപ്പിച്ച് പൊരി ക്കും പോലെ അങ്ങനാക്യാലും നല്ല ടേസ്റ്റാണ്.
ഏ ആദ്യൊന്ന് വേവിച്ചെട്ക്കേ കോളിഫ്ലവറിന്റെ പോലെ
അത് എന്താ ഞമ്മള് മഞ്ഞ എന്താ ഉ ഉപ്പും പച്ചമൊള ട്ട് ഞമ്മള് വേവി ചെറുതായിട്ടൊന്ന് വേവിക്ക അപ്പ ഐന്റെ ഈ ഉപ്പൊക്കെ ക്കൊലോ ന്ന്ട്ടാ വെള്ളം ഊറ്റി കള